എന്തൊക്കെണ്ട് ആ ഇവ്ടെണ്ട് ഉച്ച ഉച്ച മയക്കത്തിലായിരുന്നു മ് ചോറോക്കെ തിന്നോ ആ ചോറെയ്ച്ചു ചെർക്ക ഉറങ്ങി ചായടെ നേരായി ഞങ്ങളോടെ മൂന്നര തൊട്ടിട്ട് ചായടെ നേരാ
ഏ ഞങ്ങക്കൊക്കെ നാലര നാലരഒട്ട ചായന്റെര്ക്കും
ഇങ്ങക്കൊക്കെ നാലരല്ലേ ഞങ്ങളോട് എങ്ങനെ വെച്ചിട്ടാ പന്ത്രണ്ട് മണി തൊട്ട് പൈ പതിനൊന്നര തൊട്ടിട്ട് പന്ത്രണ്ടര വരെ ചോറ് അത് കഴിഞ്ഞ് മൂന്നര തൊട്ട് അയ്ന്റുള്ളില് ഒർക്കം കഴിഞ്ഞിണ്ടാവും മൂന്നര തൊട്ടിട്ട് നാലര വരെ ചായ പിന്നെ രാത്രി
പോരേണ്ടല്ലോ ആടുക്കളെല് പണി
ആഹ് അടു അടുക്കളെ പണി പണി. ഇപ്പം പിന്നെ മഗ് രിബിടെ ചായക്കിങ്ങനെ നിക്ക് ക്കല് മാറി മറ്റെ മഗ് രിബിക്കൊരു ചായ അപ്പം. അതോ തൊക്കെ ഉണ്ടാക്കല പണി ഇപ്പൊ എന്താ മഗ് രിബിക്കയ്ന് ന്ന വേറെള്ള മഗ് രിബിടെ കാര്യങ്ങളൊന്നും നടക്കണില്ല കുട്ട്യേളെ പഠിപ്പിക്കലും വേറെള്ളൊ ഓത്തും പാട്ടോക്കായിട്ട് ഒന്നിനും നടക്കൂല ഇപ്പ പ്പയ്നൊന്നും പോകുല ഇന്നപയിനും വാണ്ടി ഞാൻ ഒന്നും ചെയ് ചെയ്തിട്ടില്ല ന്ന് ഫ്രീയല്ലായിരുന്നോ ഇന്നൊക്കെ സ്കൂള് ഒഴിവായതു കൊണ്ട് കൊറച്ച് ടൈമ് രാവിലെ ഉണ്ടാർന്നു അപ്പൊ ഇമ്മീ ഇപ്പിക്കെ ഇവിടുന്ന് പൊ യ്‌ക്ക്യാ നാത്തൂനും കുട്ടികളച്ച അവരും പോയിക്ക അപ്പോ ഇല്ലമ്മീപ്യു ഇമ്മിപ്പി വന്നിട്ടില്ല അവര് ഒര് കല്യാണ നിശ്ചയണ്ട്. മൂത്തച്ഛന്റെ മോളെ കല്യാ ആഹ് കല്യാണശ്ചയം കൊളത്തൂര്. അതിന് പൊയ്ക്കാണ് അപ്പൊ അവര് വരു വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ ചാറുകളൊക്കെ ഫ്രിഡ്ജിലിണ്ട്. സാമ്പാറും ഉണ്ട് കുമ്പളങ്ങച്ചാറും ഉണ്ട് ഒക്ക് ഒക്കെണ്ട് ആഹ് മീന് നന്നാക്കി വെച്ച് ച്ചതൂണ്ട് അപ്പ പിന്നെ വറ്റിച്ചിട്ട് വെറും റേഷനരീടെ ചോറാ വെക്കണത് ഇപ്പൊ. കൊറച്ചൂസായിറ്റ് മറ്റെ അരി കൊറച്ചൊള്ളു അപ്പൊ ഞാൻ മു ആഹ് അപ്പ അതൊരു മണി വേഗെന്നെ രാവിലെ തിരുമ്പാള്ള ആ തിരുമ്പി ട്ടു ഞാന് പിന്നെ കുട്ടിയളെ ആഹ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ ആഹ് തിരുമ്പല് വേഗം രാവിലെ
ആഹ് അപ്പൊ അല്ല പുത്യാപ്പള ചീത്തറിഞ്ഞു പറഞ്ഞ് അപ്പൊ വന്നോ ചോറയിച്ചാൻ വന്നോ?
ചോറ് വെയ്ക്കണേന്റെ മുന്നേ രാവിലെ ഒന്ന് വന്ന് അവര്ക്ക് വെയ്യാണ്ടല്ലേന്ന് പനിക്കാന്നു ചൊമയും പനിയൊക്ക ആയിട്ടവരിന്ന് പണിക്ക് പോയത് അപ്പൊ അവിടുന്ന് ആകെ ചൊമച്ച് ൾർദിച്ചൊക്കെ ചെയ്തപ്പോ ഇന്നാ ഇജ്ജ് പോയിക്കോ പറഞ്ഞിട്ട് അവരോട് പോന്നോളം പറഞ്ഞിക്കാ അത് ഞാ ഞാനതറിഞ്ഞി ട്ടൊന്നുല്ല അവര് വരുന്നൊക്കെ വയ്ച്ചാരുന്നു നേരെ അപ്പൊ വത്തള് പൊരിച്ചതും ഇണ്ടാർന്ന് കു മ്പളങ്ങ ച്ചാറുണ്ടാ പറഞ്ഞ് രാത്രിക്കക്ക് വേറെ വെക്കക്ക്ട്ടോന്ന് പറഞ്ഞുക്കണു ഇനി ഇനി ആയിന്ള്ള മീൻ നന്നാക്കണം ഇല്ല ഇല്ല ഇവിടെണ്ടാർന്നു ഇപ്പൊ ചോറ് കയിച്ചു ഇന്നട്ട് ഒറങ്ങി എണീച്ചു ഇപ്പ പൊറത്തക്കൊന്ന് എറണീട്ടുണ്ട് ഇനി ഇപ്പ ഉച്ചരിമ്പൊ കൊറെ പ്ലാവിന്റെ കൊമ്പൊക്കെ വെട്ടിട്ടത്ണ്ട് അത് കൊണ്ടയ് ഇടാനുള്ള പണിയൊക്കെ ഇണ്ട് ഇനിയിപ്പോ കഷ്
മയ പെയ്തോ ഇന്ന് മയ പെയ്തില്ലല്ലോ?
ആ ഇണ്ട് ഇന്ന് ഇപ്പോ മഴ പെയ്തുക്കുണെ മഴ
ഏഹ് ഇവിടെ രാവിലെ മുതലേ വെയിലാട്ടൊന്ന്
ആഹ് ഇന്ന് വെയിലില്ല ഇന്ന് മഴടെ ഇതാണ്ന്ന് ഇള്ളത്. ഇന്നിപ്പോ അപ്പ സ്കൂളില്ലാത്തൊണ്ട് മറ്റേ ഞാൻ മൂന്ന് മണിയായാൽ ആരിക്കും മൂന്ന് മണിക്ക് തന്നെ അ കഴിയുള്ളൂ രണ്ട് മൂന്ന് മണിയാ നേരം അത് കഴിഞ് മൂന്നേക്കാലയപ്പോ സ്കൂൾക്ക് കൊണ്ടാൻ പോകണം ചെലപ്പോ രണ്ട് മണി ചെലപ്പോ ഒന്നരക്കൊക്കെ ചെയ്യുള്ളൂ അപ്പൊ നേരം വെളുത്തിട്ടുണ്ട് അപ്പൊ കുട്ടീനേം മൂന്നേകാലായ കുട്ടീന്റെ സ്കൂൾക്ക് കൊണ്ടരാൻ പോണം പിന്നെ ഇവിടെ വന്നാ നാല ഇവിടെ വരി അഞ്ച മണി വരി കുട്ടികള് വരല് ഒരാള് ഷോർണ്ണൂർന്ന് വരണം രണ്ടാള് ഇവിടുന്ന് വരണം ഒരാളെ ഞാൻ പോയി കൊണ്ടുവരണം ഒരാൾ ഇവിടെ വരണം
ഷൊർണുരാ
അല്ലല്ല ഷോർണൂര ഞാൻ പഠിച്ചിക്കണത്
ആ വീട് എവിടെയാ അപ്പൊ
ഷൊർണ്ണൂര് ഇന്റെ വീട് ചേരിക്കല്ലാണ് ഹസ്ബൻറിന്റെ വീട് കാരക്കാട് പാത്തുപടിറി രണ്ടും പാരക്കാട്ന്നെയണ് കുറച്ച് ദൂരന്നേ ഉള്ളൂ നൂറ് റുപ്പിയാ ഓട്ടോറിഷക്ക്‌ ആഹ പക്ഷെ ഷോർണൂര്ക്ക് ഞാൻ നടന്നു പോയിട്ടാ പഠിചേരുന്നത്
ഏ ഞമ്മളൊക്കെ അങ്ങനെ തന്നെയല്ല നടന്നല്ലേ പോയിനെ ഇപ്പ എല്ലാം കുട്ടികളൊക്കെ നടക്കുവോ
ഇല്ല ഇപ്പൊ ബസ്സുണ്ടല്ലോ അഞ്ഞൂറ് റുപ്പാ ആണെങ്കിലും ബസ് ഇപ്പ ഒണ്ട് നിങ്ങളെ ഏത് സ്കൂളിലാ പഠിച്ചേത്
വാണിയമ്പലത്ത്
അതേടെ സ്ഥലം അതെവിടെന്ന് സ്ഥലം ഏ അതെവിടെ സ്ഥലം
വണ്ടൂര് വണ്ടൂരെയ്
ഓ
മഞ്ചേരി അറിയോ മഞ്ചേരി
ആഹ് മഞ്ചേരിയാണ് ഇല്ലേ മഞ്ചേരി അതൊന്നും അറിയാത്ത സ്ഥലങ്ങളാ
ആഹ നിങ്ങൾക്ക് ഈ വാർത്തക്ക് വല്ല ഐഡില്ലായിറ്റ ഞാനൊക്കെന്റെ വരിക്ക് എത്ര എ എത്ര കിലോമീറ്ററുണ്ടായിന്നു ഓ ട്ട് നടന്നാ പോയിന് അഞ്ച് അ
ആ ആഹ അതുപോലെ ങ്ങള് കാരക്കാട്ടക്കും നടന്നിട്ട് തന്നെ വന്നേന്ന് സ്കൂളക്ക്
പക്ഷെ ഇന്നലെ കുട്ടികള് ഒരു തുള്ളി വയ്യാ ണ്ടങ്കിലേക്ക് നടക്കൂല ബസിനോ പോണം അല്ലെങ്കി വണ്ടി
ഞങ്ങള് കൂട്ടം കൂടിട്ട് ഒരു റയിലുമ്മേ കൂടെ ആകുട്ടികളും ഉണ്ടാവും പെകുട്ടികളു ണ്ടാകും അങ്ങനെ വർത്താന്നം പറ വലിയ സ്റ്റെപ്പ് ചാടി ചാടി ഒരു മണിക്കൂറ് നടക്കണം ചൊർണൂര് സ്കൂളക്ക് ഒരു മണിക്കൂറങ്ങട്ടും നടക്കണം ഒരു മണിക്കൂറിങ്ങട്ടും നടന്നിട്ടാണ് നോമ്പാച്ചാലും അതേ എല്ലാതായാലും അങ്ങനെ തന്നെയ
നോമ്പിനൊക്കെ അങ്ങനെ വല്ല ഇരുന്നും കുത്തിയിരുന്നും അങ്ങനെ പോകും
പിന്നെ പത്താം ക്ലാസ് കയിഞ്ഞ് അ എന്താ അവിടന്നൊക്കെ ഞാന് ഇ എടയ്ക്ക് ബസ്സില് വന്നീര് ന്നു എവിടെക്കേച്ചിട്ടാ കാരക്കാട്ട്ക്കൂടെ വരുമ്പോ ഓങ്ങല്ലൂര്കൂടെ ബസ്ണ്ട് പക്ഷെ ബസ് കേറാനൊന്നും അറിയില്ല അതേ പോലെ സ്കൂള് കുട്ടികള് ടി സി കൊടുക്കണോര് ഇരിക്കാൻ പാടില്ലാന്നൊക്കെ അറിയില്ലാ അങ്ങനൊക്കയാന്ന് ഞാനെട്ടാം ക്ലാസ് മൊതല് പഠിക്കുമ്പഴൊക്കെ എന്നിട്ട് ഞാ ഇരിക്കും ടീ സി കൊടുക്കുവേം ചെയ്യും ഇങ്ങട്ടാറെണീക്ക് ഇങ്ങക്കിരിക്കാൻ പാടില്ല പറയുണ്ട് അവര് അറിയില്ലാ അവരക്കൊരു വെലയില്ലായ്കയല്ലെ ഒരു ടി സി കൊടുക്കണ കാരണൊ പൈസ ഇങ്ങ്ട്ട് ഞാന് അല്ല പ്ലസ് റ്റുവാരുന്നു എന്നിട്ട് ഞാനൊരിക്കല് ഞാന് ബസ്സന്നെ സ്ഥലം എറങ്ങാനറിയായിട്ട് മാറിപ്പോയെ ക്കുണേ ഒരു വട്ടവും രണ്ട് വട്ടൊക്കെ ഞാൻ ബസ് മാറി പോയിക്കണു ഒരു വട്ടം ഇവിടന്നോങ്ങല്ലൂര് എറങ്ങാണ്ട് നേരെ പോവ്വാ അപ്പൊ ഇങ്ങളറിയണാരാണ്ട് ഇവിടെറങ്ങ് എറങ്ങ് പറ ഞ്ഞ് അങ്ങോട്ട് കാണിച്ചെറക്കി അപ്പ എറങ്ങിയപ്പളോ ഇന്റെ കയ്യിലോട്ടറഷക്ക് കൊടുക്കാൻ പൈസയില്ല ഇന്നട്ട് അവിടെറ ങ്യാളേത് പൈസണ്ടോയ്ച്ച് പൈസ ഇതന്നൊള്ളൂറഞ്ഞപ്പോ ഇക്ക് പത്ത് റുപ്യൊടത്തന്ന് ഞങ്ങടെ മാമ ഇൻ്റ ൻ്റമ്മായീടാങ്ങളേണ് പത്ത് റുപ്യെടുത്ത് അന്ന് രണ്ടര റുപ്യാറ്റെ തോണ്ണൂട്ട ജീപ്പിന് പോരണെങ്കില് പിന്നെ അയിനിള്ള പൈസ ചുരുക്കിയാ ഞമ്മള് നടന്ന് പോണ കാരണം അധികം പൈസ് സണ്ടാവൂല കയ്യില് ന്നട്ടതോണ്ട് ഞാന് ഇസ്കൂള്ന്ന് വന്നത് അതുപോലെ വല്ല്യ എന്താ പ്ലസ് ടു എത്തീട്ടും അങ്ങനെ ഞാ ബസ്സ്ന്ന് പൊയ്ക്കുണ്വേ അഹ് എന്താ ഒരു ഫ്രണ്ടിന്റ കൂടെ ഞാൻ ന്റെ കുഞ്ഞിപ്പാടെ വീട്ട്ക്ക് കുഞ്ഞി പോയേർന്നു ൻ്റെ കുഞ്ഞി മേമാട ഭർത് ത്താവ്ണ്ട് മേമാട വീട്ട്ക്ക് അങ്ങട്ട് ഞാൻ വിരുന്നു മ്പോ എന്റെ ഫ്രണ്ടിന്റ കൂട പോവൂ അവടെൻ്റെ ടീച്ചറുണ്ടായിരുന്നു അട്ടല് മാഡം പറയും അപ്പൊ ടീച്ചറിന്റെ കൂടേം ചെലപ്പ് പ്പം പോവും ഫ്രണ്ട്സ്കളെ കൂടേം ചെലപ്പം പോവും അങ്ങനെ ഫ്രണ്ട്സ്കളെ കൂടെ ഒരുസം പോയിട്ടൊരു വല്ല്യ ബസ്സ് കറ്പ്പ് ബസ്സ് ഇപ്പളുക്കോർനെ ബസ്സില് പോയിട്ട് ചാലിപ്പൊറം നിർ ത്തീല കട്ടൽമാടും നിർത്തീല ഇന്നെവിടെ കൊണ്ടെച്ചിട്ടാ നാഗലശ്ശേരി ഉസ്കൂള് വാ വാ വാവന്നൂര് നാഗലശ്ശേരി ഉസ്കൂളിന്റെ അതുവരെ കൊണ്ടോയിട്ട് അവിടന്നേ നിർത്തിയൊള്ളൂ ബസ്സ് ഇന്നട്ട് പിന്നെക്ക് ബസ്സ് ഏറാൻ പേടിയായ് ട്ട് ഞാന വിടുന്ന് നടന്നു ചാലിപ്പൊറം വരെ നടന്നു കരഞ്ഞിട്ട് നടന്ന് വന്നു ബസ്സില് കേറിയതാർ വേറെണ്ട് ഫ്രണ്ട്സ്ണ്ട് കൂട്ടാര്ത്തികള്ണ്ട് കിച്ചു വിജി അറഞ്ഞ രണ്ട് പെങ്കുട്ടികള്ണ്ട് അവര കൂടെ ഞാ പോന്ന് അവര വീട് പെരിങ്ങോടായിര്ന്ന് അപ്പൊ അവരത്ക്കൂടേ പോവ്വാ അവരും ന്നെ എറക്കിത്തരുതാക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു ഓല് നിർത്ത് ഇതില് നിർത്തണ്ടേ ബസ്സ് കണ്ടക് ട്ർ ഓല് നിർത്താണ്ടാ പോയിട്ടിന്നവട കൊണ്ടയ് നിർത്തി ഓഹ് ഇന്നുക്കോർമേ പ്ലസ് വണ്ണിലേക്കാരം ഞാൻ പഠിക്ക്ണ്
ഇപ്പൊന്നുല്ലപ്പോ
ആഹ് ഗ്രൂപ്പൊക്കണ്ട് ആഹ് ഇണ്ട് ഇണ്ട് ഗ്രൂപ്പൊക്കണ്ട് ഇല്ല മീറ്റപ്പ് ഒരിക്കണ്ടായി അയിന് ഞാൻ പോയിറ്റില്ല അന്നൊന്നും ഇവിടന്ന് കെട്ടിച്ചോടത്ത് പറഞ്ഞയക്കണോരൊന്നുവല്ലല്ലോ
ഉം
ഇന്ന് അന്ന് പറഞ്ഞയക്കൂല
റ്റൂൻ്റ ഉം പത്താം ക്ലാസ്സിൻ്റൊക്കെ വേറെ വേറെണ്ടാവൂല്ലേ
ആഹ് അതൊക്കെ ഇണ്ട് അന്ന് ഇക്ക് ഫസ്റ്റ് ഇവിടെയാൻ വന്ന് ഇക്ക ഉണ്ടായിള്ളു ഫസ്റ്റ് മീറ്റപ്പ് എന്റെ ഫ്രണ്ട് എന്റെ കൂട്ടുകാരത്തി രചിതറ ഓള അന്വേഷിച്ച് എവിടക്ക് അന്വേഷു പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചിട്ട് എന്റെ മാപ്പിള വീട്ടില് ഇവിടെ വന്നു എന്റെ ഹസ്ബൻറ് മാപ്പിളെ വീട്ടിലേക്ക് വന്നിട്ട് അവര് എന്തന്ന അവിടെ പറഞ്ഞിട്ട് പോയി വരാൻ പറഞ്ഞിട്ട് എവിടെ പോവയോ ഞാൻ പോയോ അന്ന് എന്റെ മാപ്പിള ദുബായില്ല ഞാൻ പോയില്ല എന്നന്നെ പറഞ്ഞച്ചൂല്ല എന്നൊക്കെ പേടിയല്ലേ അവള് പോകുകന്ന് പറന്ന് പറഞ്ഞിട്ടങ്ക
നിങ്ങളൊന്നുമില്ല കൂട്ടാകളായിട്ട് ബന്ധംൊന്നുമില്ല
ആഹ കൂട്ടാരികളായിട്ട് വന്തൊക്കെുണ്ട്
ഏർ ഉളിച്ചല്ും മറലൊക്കെ ഉണ്ടോ
ബന്ധല്ലായ ഒന്ന ഇല്ല കൂട്ടാരികളായിട്ടൊക്കെ ബന്ധുണ്ട് പക്ഷെ അവരന്നുമല്ലോ മാപ്പിളാർ വീട്ടില് അവരൊന്നുംല്ല ഇല്ലല്ലോ എന്നിട്ട് ഇന്ന പറഞ്ഞഴ ല്ല ഒന്നുംല്ല ഇങ്ങട്ട് ഇപ്പ ഓരാ എന്റെ മാപ്പിളക്ക് ഇങ്ങോട്ട് കറ്റതണ്ടായി നണ്ട മാ പ്രതി കെറ്റണ്ട ആയിരം രണ്ടായിരം ഉറുപ്യ കൊടുത്തക്കണോ പുതിയ ടീഷർ്ട് വേടിച്ചു ആ പുതിയ ടീഷർട്ട് പേടിച്ചു ഞാൻവിടെന്നെ പ്രാന്തടങ് ഞാൻവിടെ കടന്നിട്ട് നിങ്ങക്ക ഇത് പറ്റുള്ളൂ ഫസ്റ്റ് ഇതിന്റെ ഉള്ളില്
അടു അടുത്തതില് പറ എനിക്ക് പോണം പറ
അത് പറ പറയേണ്ട ആവശ്യംന്നില്ല ഞാൻ പ ഇപ്പോ ഇന്നോട് പറഞ്ഞില്ലെങ്കും ഇ പറ ച്ചിട്ടില്ലെങ്കിൽ വേറെ വെറുതെ വിട്ട് എടുക്കൊന്നുമ ഇില്ല ഞാൻ ആ ഒരു ടീഷർട്ടോ ഒ എടുത്ത്ൊക്കെ പോയിട്ട് ഇവിടെ സോപ്പിങ്ങിന് വേണ്ടി ഇങ്ങ എന്താ അടിിക ചിട്ടാ അവിടെ പോയിട്ട് കേക്ക് അധികം മൂന്ന് കിലോന്റെ ഒരു കേക്ക് അവിടുന്നുണ്ട് വേടിച്ചവിടെ കൊടുന്നു അല്ലാണ്ട് ഇന്റെ ഇക്കൊന്നും ശരിയാവില്ലാ അവഴക്ക് തന്നെ വിനച്ചുണ്ട് ഓന് വല ടിപ് ടോപ്പ് ആയിട്ട് ആ അല്ല അന്നന്നെയ ആ പോയലന്നെ പോകുമ്പോ തന്നെ കീറണ്ടല്ലോ ഞാനിങ്ങനെ പറയണണ്ടല്ലോ ഇക്ക ഉണ്ടാർന്നതാണ ഇത് ഗെറ്റഗതറ ഇതൊക്കെ
ആ അല്ല അന്ന് നിങ്ങെ പുതിയാപ്പള അയക്കായിട്ടാണോ അതോ പരിലുള്ള ആൾക്കാരയക്കായിറ്റോ
അങ്ങനൊന്നുംല്ല എന്റെ പുതിയ എപ്പള വന്നക്കൂണു ഞാനിവിടന്ന് വെല്ലെ മുങ്ങട്ടെ നല്ല സെരിയാകൊള്ളു പിന്നെ ഇന്ന് ഒരു കാര്യം പറയണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പോയി അവര് വരന്ന്‌ണ്ട് പിന്നാല് അപ്പോഴ് അങ്ങട്ട് പോയിട്ട് മൂന്ന് കിലോന്റെ കേക്ക് മേടിച്ചു കൊടുന്നു ഞങ്ങളെ സോപ്പ് ഇടാന് അഞ്ഞുണ്ട ഇഞ് ഇഞണ് ഉം ഇഞ് തകാശൊക്കെ പൈസേം വേണംക്ക് ഡ്രസ്സും എടു കൊ പ എടുത്തരണം ഇതൊക്കെ ഞനും പറഞ്ഞിട്ട് ആവിശപ്പെട്ടിക്കണത് ഇല്ല സംബവം ണ്ടായകണൂല്ല
ഇതൊക്കെ ഇണ്ട ഇല്ല ഇഞ്ഞൻ ചോയ് ക്യോന്നുംല്ല എന്ക്കിന്റെ ഇഷ്ടത്തിന് വേ എവിട്ക്ക്ക്ക് പോട്ടെ അയിനൊന്നുംതെരക്കെടില്ല അവര് ഒയ്വ് ഉണ്ടാവൂല്ല അവര് പോരൂല്ല ക്ക് എത്ത്ന്നടത്തോളം ക്ക് പോകാം അതിന് തടസ്സോന്നുല്ല പക്ഷെ അവര് ആദ്യൊക്കെ നമ്മള് കല്യാണം കഴിഞ്ഞപ്പത്തേക്ക് പേടിയല്ലേ ഒക്കെ നമ്മള് പഠിച്ചു ജ് വരുന്നല്ലേ ഉള്ളൂ മാപ്പള അത് കുടുങി
ആഹ് അന്നൊക്കെ എല്ലാം പരിപാടിന്നെയാ കാരണം പിന്നെ പിന്നെ
ആഹ് പിന്നെ നമ്മക്ക് കണ്ട് ശീലായോണ്ട് പൊട്ടല്ലേ അമ്മക്ക് ഒക്കാട് പടിയേല്ല ഓട്ടോമാറ്റിക്കലായിട്ടൊണ്ട് പഠിയേ എന്നൊക്കെ വര് അനുഭവച്ച് തീരുമ്പോളേ ആളെ മുട്ടിയ ച ആളെ മുട്ടിയ ചേരയും കടിക്കുംന്ന് പറഞ്ഞ പോലെയാ നമ്മള അവസ്ഥ ആദ്യൊക്കെ കൊറെ കരഞ്ഞോക്കും. കരയാനേ വിധിച്ചിണ്ടാവോള്ളൂ കൊറേ ഞാനൊക്കെ അങ്ങനെയാ മുണ്ടിയാ കരയാര്ന്ന് ഞാന് ഞാൻ പേരിട്ടേന്ന് തന്നെ ഓരോ ഓ ഉം ഞാന് എന്റെ മാപ്പിളക്ക് പേരിട്ടേന്ന് ഓരോ ഡിസ്പൂൺ വീതം തം മൂന്നു നേരം ന്നാ മൂന്നു നേരോം ഡോസ് കിട്ടും പേരിട്ടന്ന് ഞാനങ്ങോര വീതം മൂന്ന് നേരംന്ന് അവരെന്തോ അങ്ങനെയാണ് വെറുതെങ്ങനെ അച്ചട്ട ഇട്ട് നടക്കുള്ളൂ പക്ഷെ ഉള്ളില് പാവാട്ടോ ഒന്നായിക്കോട്ടേ ചായക്ക് നേരായി കൂടെ എനക്ക് കൊടുക്കണ്ടെ